ഹലോ ആഹ് കേൾക്ക് ണ്ട് എന്തൊക്കെ സു എന്താന്റെ പാട്?
സുഖാണ് നല്ലർത്താനം.
ന്നാള് നമ്മള് വാങ്ങിയ ചെടിയൊക്കെ എന്തായി?
അതൊക്കെ കുഴിച്ചിട്ട് നല്ല ഉഷാറായിക്ക്ണ്.
ആ പിന്നെ പുതിയ ചട്ടിയൊക്കെ വാങ്ങിയാ?
ആ ചട്ടിയൊക്കെ വാങ്ങി പുതിയത്.
തെ െന്ന പലേ ഐറ്റം ചെടിണ്ടല്ലോ അന്റോടെ ഞാനങ്ങട് വരുമ്പോ ത രോണ്ടിട്ടാ?
ആഹ ആയിക്കോട്ടെ ഇങ്ങള്ന്നാള് വാങ്ങിയ ചെടി എന്തായി കുഴിച്ചി
ആ അത് ഇവിടെ ഇമ്മാ കുഴിച്ചിട്ടേ ഞാന് ഇവർക്ക് ഞാൻ ചെടി കൊണ്ടന്നൊടുക്കും ഉമ്മീന്റെ നാത്തൂനും കൂടി കുഴിച്ചിടും. അവര് നോക്ണോണ്ട് പിന്നെ ഞാൻ അയി ഒക്കെ ഇറങ്ങേണ്ട ആവശ്യ ഇല്ല നല്ല തോനെ ചെടിണ്ട്. ഉ അയിനിഞ്ഞ് ഞാനനക്ക് കൊണ്ടന്നെര്ണ്ട് അ ഇവിടെ ഇല്ലാത്ത ചെടികളൊക്കെ ഞാനനക്ക് കൊടുന്നെരണ്ടിട്ടോ?
ആ ഇവിടെ ഞാനും ഭർത്താവും കൂടിയാണ് കുഴിച്ചിട്ല്.
ഏ
ഞാനും ഭർത്താവും കൂടിയാണ് കുഴി
ഇതന്നാ ഏതായാലും ഞാ ഇന്റെ ട്ത്തില്ലാത്ത ചെടികളൊക്കെ ഞാൻ അനക്ക് കൊടുന്നെരണ്ട്.
ആ ആയിക്കോട്ടെ അനക്ക് അന്റട്ത്ത് ഇല്ലാത്തത് ഇവിടന്നും കൊണ്ടോവാ.
ആ ആയിക്കോട്ടെ
ആ പിന്നെ പച്ചക്കറീന്റെ കൃഷി കൃഷി ഒക്കെങ്ങനെണ്ട്?
പച്ചക്കറി ഇവിടെ ഇമ്മിം നാത്തൂനും കൂടിയെന്നെ കുയിച്ചിട്ണത്. ഞാന് എടക്കൊന്ന് പോയോക്കും. തോനെ മുളകിന്റെ തയ്യുണ്ട് കറിവേപ്പിലണ്ട്. മത്തന്, ചെരങ്ങ മത്തന്റെലൊക്കെ എടുത്തിട്ട് ചെരങ്ങന്റെലെക്കെടാത്തിട്ട് ഉപ്പേരിണ്ടാക്കും.
ആഹ് ഇബടെ പച്ചക്കറി ഇമ്മേണ് ഉണ്ടാക്കല്.
തന്നാ ആ ഇവിടെ ഇമ്മീ നാത്തൂനെന്നാണ് പിന്നെ ആവിന്റെ ഇതൊക്ക വേസ്റ്റൊക്കെടുത്തിട്ട്
ആഹ അപ്പൊ നല്ല ഉഷാറായിട്ണ്ടാവും
ആ നല്ലഉഷാറാ
ആഹ ഇവിടെ ഇമ്മ ഉണ്ടാക്കും മത്തൻണ്ട് പച്ചമുളക് ണ്ടാക്കിക്ക്ണ് വെ പിന്നെ തക്കാളി തക്കാളി കുറേ ഞങ്ങൾ എടു
ഏ തക്കാളി ഒന്നും ഇണ്ടാവലില്ല. എന്താന്നുള്ള ഇല്ല ഇവര് ഉണ്ടാക്കല്ണ്ടൊക്കെ ആ
തക്കാളിണ്ടാക്കിനി കൊറെേ തക്കാളിണ്ടായിരുന്നു ന്നിട്ട് ഇടുത്ത് അതിമന്ന് ഇടുത്ത് കൊറേ.
ആ
ആ നല്ല വളക്കെട്ടൊട്ത്താ മതി.
ആ അതന്നെ ആ. ഇന്റെ വീട്ടിൽ ഇന്റെപ്പ ണ്ടാക്കും പാടത്ത് അങ്ങള് പാടത്ത്
അപ്പോന്തേയ്നു ഇന്റെ പ്പ അവടെ നല്ല കൃഷി ചെയ്യും വെള്ളം തോട്ട്ന്ന് മുക്കിട്ട് തോനണ്ടാക്കും എത്ര പോരാന്ന്. ആ ഒര് ആ ചെരങ്ങി വെണ്ടയ് ഉം.
ങ്ങനെ കടി കൊണ്ടേയ് കൊട്
ആ അവടെ അടുത്ത കടേന്ണ്ട്. ഒര് പെണ്ണ് നിക്കണ കട. അപ്പ അവ്ടെ കൊണ്ടോയി കൊടുത്തിട്ട് ആ പെണ്ണിന് കൊറച്ചേ കൊടുക്കും പിന്നെ ബാക്കി ക്ക്പ്പാക്ക് കിട്ടും പിന്നെ കൊറെയൊക്കെ ഞങ്ങടെ അയൽവാസ്യോള് ആ അടുക്കൊക്കേ കൊടുക്കു
ആ
ആ ന്ന ക് വടി ആവുമ്പളെ. കൊട്ക്കും. ചെലപ്പോ എല്ലാരും കൂടി പാട ത്ത് ഒരാള് ഒറ്റക്കല്ലല്ലോ എല്ലാരും കു
ആ പയക്കെ ഉണ്ടാക്കല്ണ്ടാ.
ഏ.
പയം ഒക്കെ ഉണ്ടാക്
ആ ആ അതൊക്കെ ഇണ്ടാക്കും.
ആ
പിൻ ആ നേന്ത്രപയ വല്ലാതാണ്ട് ഇണ്ടാവാ ണില്ല. അതെന്താ അറിയില്ല. കുന്ന പയോ മറ്റേതൊക്കെ ഇണ്ടാകും.
ഏ റോബസ്റ്റാ.
ഉം. പിന്നെ വേറേ
ഞങ്ങള ഇവടെ പയത്തിന്റെതൊന്നും കുയിച്ചിട്ടിട്ട് ഉണ്ടാവ്ണേനല്യാ. കന്ന് കൊറച്ച് വൽപ്പാവും. വായന്റെ ഇത് ഇങ്ങനെ കൊറച്ചൊന്ന് വൽപ്പം വെക്കും. പിന്നെ അത് ഒടിഞ്ഞ് വീണുപൂവാ.
ആ
നേന്ത്ര പയക്കെ
നേന്ത്രപയ ആ നേന്ത്രപയത് പെട്ടന്ണ്ടാവും തോന്ണില്യാലേ.
ആ അതോ അതേയ്ക്കും എനിക്കറീല. എന്താറീല ഇവടെ കുഞ്ഞ ഭർത്താവ് കുയിച്ചിട്ട്ട്ടേ അത് ഒന്നായിട്ട് ഒടിഞ്ഞ് വീണ് പോയി.
ആ അന്തേ ആവോ.
എന്താണ് ഇത് മൈസൂർ പയൊക്കെ പോ അതൊക്കെ ഇണ്ടായിര്ന്ന്. ഈ നേന്ത്രപ്പയം എന്താ ഇണ്ടായിട്ടില്ല. ആ ഭർത്താവിന്റെ പെങ്ങൾ കൊൺ കൊടൊന്നൊടുത്തതേയ്ന്നു നേത്രപ്പയത്തിന്റെ കന്നേ. അപ്പ ഓ കുയിച്ചിട്ട്ട്ട് ഓ ന്റെ വീട്ട് അവടെ കുഴിച്ചിട്ടിട്ടണ്ടായിന്ന് പറഞ്ഞപ്പോ അങ്ങനെ കുഴിച്ചിട്ട് നോക്കീപ്പോ ഇണ്ടാവ്ണില്ലാ. കൊറച്ച് വൽപ്പോക്കെ വെച്ചിര്ന്ന്. എന്നിട്ട് അത് ഒടിഞ്ഞു പോവാ നടുങ്ങട്ട് ഒടിഞ്ഞ് വീണ്.
ആ അതെന്ത്യേവലേ?
എന്താന്നറിയില്ല. നടുങ്ങട്ട് ഒടിഞ്ഞ് വീണോവും.
കുന്നമ്പയണ്ടാ.
കുന്നമ്പയല്ല. ഞങ്ങള് ഇവടെ വീട്ട് മുറ്റത്തന്നെ. ങ്ങനെ ണ്ടാക്കണതാണ് ഇവടെ മുറ്റത്ത്ണ്ടാക്ക
ആ പയം. ആഹ പയൊക്കെ ന്റെ വീട്ടില് മുറ്റത്ത് നമ്മളാ ശൊ കുന്നംമ്പായാ നല്ലതാണല്ല കുന്നമ്പാത്തിന്റെ കന്നി ഇട്ന്നെങ്കിലും ഇണ്ടാക്കിക്കൊട്
ക്ക് നല്ലതാ
ആഹ് അത്െന്റെ വീട്ടിലൊക്കെല്ലണ്ട് ഞാൻ അവിടന്ന് ഇങ്ങട്ട് കൊണ്ടന്നിനിം ഇവിടത്തെ തൂമ്പ് അടിച്ച് പോണ്ട് അത് നല്ലതാണ് ഞങ്ങൾതാലും ഞങ്ങളോടെ കൊറേ അത് എന്നെ നല്ലത് കുന്നപയം തന്നെ ഉണ്ട് ഒരുപാട്ണ്ട്
പിന്നെ മറ്റേ പഴ ഇണ്ടാലോ അത് വേഗം കഴിക്കും എന്താണ് ഒരു വെണ്ണൂറ ബായാ
ആ വെണ്ണൂറാംപഴം ഇവിടണ്ട് ആ വെണ്ണൂറാമ്പഴം ആ വേഗൻ ൻന്തവും പക്ഷെ അത് ആർക്കും വല്ലാതെ പറ്റൂലല്ലാ
ആഎനക്ക് ഇഷ്ടണാ പയം
അന്ക്ക് ഇഷ്ടയാ ഇവിടൊന്നും വല്ലതാ തിന്നൂംഎന്നാലും അതാണെന്ന് അറിയുമ്പൊഒര് ഒന്ന് ഇളിച്ചു കാട്ടും
ആഹ് ഇനിക്ക് ഇഷ്ടം നല്ല അത് ആ ആവിൽ മിൽക്കൊക്കെ ഇണ്ടാക്കാൻ നല്ല രസ ചൽ അവലും വളളം കലക്കാ
ഗങ്ങന്തുല്ല
ആ ചെലോൽക്ക് ഇഷ്ടംണ്ടാവൂല്ല ഇവിടാ ഏറെ ആൾ ക്കാർക്കൊന്നും ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടാണ്
ഇനിക്ക് കിചെ ഇവിടെ ഭ ഭർത്താവിന്റെ ഏട്ടന്റെ വീട്ടില് ഇണ്ടാവുമ്പോ അവിടെ ഇണ്ടാവുമ്പോ അവിടെന്ന് കൊടുത്ത് കൊണ്ടുവരലണ്ട് ണ്ട് എന്നിട്ട് ഞാനവിടെ കൊറേ ന്നല് വിലൊക്കെ കൊറേ ഈഹ് അഹ് ന്നൊക്കെ പറയ്
ഇച്ച് അന്റെ വീട്ടിലാ എവിടെ ഇള്ളത്
ഞാനിപ്പ ഭർത്താവിന്റെ വീ
ഇച്ച്ഹാ ഓനില്ലേ അന്റെ വീട്ടി ഇറ്റക്കെ ലീവ്ണ്ടാ മോറത്തിന്റെ ലീവില് പോവ്ണ്ടാ
പോണില്ല ഇവിടെ ഉമ്മണ്ട് ഭർത്താവിന്റെ ഉമ്മണ്ട് അപ്പൊ ഉമ്മനെ ഒറ്റക്ക് ആക്കിയാണ്ട് പോവാൻ പറ്റൂല
ആ വേറെ ആരോഗോഗ്യംമട്ടില്ല ആരുല്ലേ വീട്ടിൽ
പെങ്ങന്മാരരെങ്കിലും വരുമ്പളാ പോവല് ഞാന് തറവാട് വീടാണ് പിന്നാ എന്താണ് മൂത്ത ഏട്ടന്മാരൊക്കെ ഇണ്ട് ഏട്ടന്മാരൊക്കെ എന്താണ് വേറെ പെയിക്ക്ണ് എല്ലാവാരും വേറെ പൊ യിക്ക്ണ് അങ്ങട്ടൊക്ക പോവുംഉമ്മ പക്ഷെ ഇമ്മക്ക് വല്ലാതെ ഇവിടെ നിക്കാനാ ഇഷ്ടം
ആഹഹ്ഹ് എല്ലാരും ഒന്ന് വിളിക്ക് ത്തുമാരൊന്നും ലീവിന് വരുന്നില്ല മുഹറത്തിന്റ
ഇല്ല ഓല് ഇനിയിപ്പോ എന്താ വരോ എന്താ അറിയില്ല പ്പട്ത് നിന്ന് പോയതേനും രണ്ടാളും
ആ
അപ്പൊനി വരോ എന്താന്ന അറിയില്ല
ആഹാ നമ്മക്ക് പറഞ്ഞ മരിക്ക്തെനെ അവര്ണ്ടാവ്മ്പളാണ് നമ്മുക്ക് നമ്മളെ വീട്ടൊക്കെന്നിട്ട് അന്റെ വീടിപ്പ എവിടാ
ഇന്റെ വീട് വേങ്ങരോണ്
ഏഹാ
വേങ്ങര നിങ്ങളെ വീട് എവിടെണ്
ഇന്റെ വീട് കൊണ്ടൂര്
കുണ്ടൂര് ആ കുണ്ടൂര് ഇന്റെ വെല്ലിപ്പാന്റെ എന്താണ് അനിയൻ്റെ മരിയോൾ കൊണ്ടുരാ
ഏ കെണ്ടൂര് എവിട്ടാവല
എവിടെയാ നിക്ക്റിയില്ല അവര് കുണ്ടൂരാണ്. ആ ങ്ങൾ കുണ്ടൂര് അങ്ങാ-
ആ അങ്ങാടി തന്നെ. അടക്കാറീക്കാരപ്പന്ക്കിനാ
ആഹ കുണ്ടൂരാ ഭാഗത്തൊക്കെ അറിയാ, അവരിങ്ങനെ പോ ഇതേമാരി ഇങ്ങനെ എടക്കൊക്കെ പോകുമ്പോളൊക്കെങ്ങനെ കേൾക്കല്ണ്ട്.
ഉം പിന്നെ ഇൻങളെ അടുത്ത് പാടൊക്കണ്ടാ?
ആഹ് പാടൊക്കെണ്ട്. ഇവിടെ പാടത്ത് കൃഷിയൊക്കെ നടക്കല്ണ്ട്.
ആഹ് ഇപ്പൊക്കെ വെള്ളം കേറീക്കല്ലോ അപ്പ കൃഷിന്റെ ടൈം കൈഞ്ഞൊട്ങിലെ വെള്ളം കേ
ആ വായൊക്കെ കൊറേ കുയ്ച്ചിട്ടത്ണ്ടായിരുന്നു. ന്നിട്ട് അതൊക്കെ ഇപ്പ വള്ളത്തിലായി. ഞങ്ങളല്ല അവിടെ എടുത്തുള്ള ആൾക്കാര് കുഴിച്ചി തായിരുന്ന്.
ആ ന്റെപ്പൊക്കെ കൊറേ ആ ന്റെപ്പൊക്കെ കൊറേ ചരങ്ങിന്തൊക്കെണ്ട് ഇപ്പൊ പറയണം ഓരോന്ന് പൂവ് നോട്ടേക്കെട്ട് ഇങ്ങനെ നൽക്ക്ണ് ണ്ട് ചാടി ചെറുതായിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കണൊക്കെണ്ട്.
ക്ക നല്ല വെള്ളം കേറി പോയീലേ.
ആ ഒക്കെ നല്ല മഴെയ്തല്ലാ. മഴ പെയ്തപ്പൊക്കെ എല്ലാ കൃഷിയും തായി പൂളൊക്കെ ങ്ങള് പൂളൊക്കെ ഉണ്ടാക്കല്ണ്ടാ?
ഇല്ലല്ല ഇപ്പ ഇപ്പൊക്കെ ബുദ്ധിമുട്ടില്ലാതതൊക്കെ ഉണ്ടാക്കും. ഇതൊക്കെ കണ്ട് വിത്ത് കൊണ്ടാ ഇപ്പപ്പൊ ചില നേരങ്ങ രണ്ടു നേരം വെച്ചപ്പോ ഒരു നേരമൊക്കെ കൊണ്ടോയി നനച്ച് കൊടുക്കൂ. പിന്നെ ല്ല ആ ആ ഉം ഉം പിന്നെ വേറെന്തൊക്കെ? ആ ആ ആ പൂളാ ആ
ആ പൂള ഞങ്ങൾ അടുത്തുള്ളവരൊക്കെ ഉണ്ടാക്കൂട്ടാ അടുത്തുള്ളവരൊക്കെ ഉണ്ടാക്കീട്ട്, ഞങ്ങൾക്ക് കൊട്ന്നെരും. ആ ഞങ്ങള് ചെലപ്പ ആ പൂളന്റെ കൊമ്പ് വാങ്ങിയിട്ട് ഏ ഞങ്ങള് കൊമ്പൊക്കെ മു മുറ്റത്തൊക്കെ കുഴിച്ചിടും. ഞങ്ങളെ പറമ്പിലൊക്കെ കുഴിച്ചിടും. ചെലപ്പണ്ടാവും, ചെലപ്പണ്ടാവൂല. ചെലേ മണ്ണില് വേഗംണ്ടാവും ഉം ചെല
ആ ചെല മണ്ണില് നല്ല ഉഷാറായിട്ടുണ്ടാവും ഇന്റെ വേങ്ങര അവിടെ ഞങ്ങള് പാടത്തിന്റെ അടുത്താണ്, എന്നിട്ട് അവിടെക്കെ പൂള നല്ല വലിയ പൂള ഉണ്ടാവലുണ്ട്. ഇവിടെ അങ്ങനെ വല്ലാതാ ഓ ഞാനിവിടെ ഞ കല്യ പരപ്പനങ്ങാടിയാണ് അപ്പൊ അവിടെ വല്ലാതെ പൂളൊന്നും ഉണ്ടാവ്ണ്ല്ല.
ആഹ് ഇവിടെ ഉണ്ടാക്കൂട്ടാ ഇവിടെന്റെ അമ്മായിമ്മ ഇവരൊക്കെ ണ്ടാക്കും പൂള. ന്നാലും കുഴപ്പല്ല്യ അതിന്റെ നാട്ടില്ണ്ടാക്ണേ കാട്ടി
ഇവിടെണ്ടാവും, ഇവിടെ പൂയി സ്ഥലാണ്. അപ്പ ഇബര് എടക്കും തലക്കൊ ക്കെ കൊട്ന്ന് ആ
ആ
ഇന്റെ മ്മാക്ക് പിന്നെ ആ ആഹ് വീട്ട് തന്നെ അവള് ഉം പിന്നെ അവിടെ സുഖമില്ലാഞ്ഞിട്ട് എളേച്ചി സുഖമില്ലാതെ ഇങ്ങ്ട് പോന്നതാ.
ഏ ആഹ
പിന്നപ്പൊ കൊറച്ച് ആ പന്ത്രണ്ട് കൊല്ലായിട്ട്
ആഹ് ഏ കുട്ടിയാള്ണ്ടാ?
ആ രണ്ട് കുട്ടികളുണ്ട്. ഒമ്പതാം ക്ലാസ് പഠിക്കണ മോളുണ്ട്, ഏഴാം ക്ലാസ്സിൽ പഠിക്കണ ഒരു മോനുണ്ട്.
ആഹ് ന്നാ പിന്നെ ഞാൻ പിന്നെ വിളി ക്കട്ടാ
ആഹ ആയിക്കോട്ടെ ശരി
ആഹ എന്നാ ശരി